ഹലോ
ആ നമസ്കാരം
ആ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം എന്താണ് ആ എവിടെണ്ട്
ആ ഞാന് ഏ അപ്പങ്ങനെ ഇജു അന്റെ നമ്പറിങ്ങനെ കണ്ടപ്പോ എന്തേപ്പ അനക്ക് പറ്റിയ എന്ന് എങ്ങനെ വിചാരിക്കുക അല്ലെങ്കി വിളിക്കലൊന്നും ഇല്ലല്ലോന്ന്
ഇന്ന് വിളിക്കാന്ന് വിചാരച്ചിരിക്കായിരുന്നു നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പ എല്ലാവരും ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഓരോ ദിവസം ഓരോരുത്തര ഇങ്ങനെ വിളിക്കല്ലേ മറക്കാൻ പറ്റൂല്ലല്ലോ
ആ അത് ശരിയാണ് പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷങ്ങള് വീട്ടിലൊക്കെ സുഖല്ലേ
സുഖാണ് പിന്നെ വീട്ട് കൂടല് വീട്ട് കൂടല് എല്ലാ വീട്ട് കൂടല് എല്ലാം കഴിഞ്ഞോ
ഇല്ലേ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാന് നിങ്ങളൊക്കെ വിളിക്കാൻ വേണ്ടി നിക്ക കുറച്ച് പണികളും കൂടെ ഉണ്ട് വീട്ടില് അപ്പൊ ആ പണികളൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം നിങ്ങളൊക്കെ വിളിക്കാൻ അതാണ് എല്ലാർക്കും എല്ലാരും ഇങ്ങളൊക്കെ എല്ലാരും എല്ലാരെ ക്ഷണിക്കിണ്ട്
ആ ഞനെന്താന്നറിയോ വിളിക്കാതെ ഇങ്ങനെ ഇരുന്നേ വീട്ട- വീട്ട കൂടലിന് ക്ഷണിക്കുവോ ഇല്ലയോ മറന്നോ എന്നൊക്കെ ഒന്ന് അറിയണല്ലോ അപ്പോഴാണ് എല്ലാ അപ്പോഴാണ് നമ്മുടെ വേറൊരു മുന്തസ്സ് ഉണ്ടായിരുന്നല്ലോ മുന്തസ്സെനോട് പറഞ്ഞ നിന്റെ വീട്ട വീട്ടക്കൂടലാണ് നിന്നെ ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാം
ആ ആ ആ അ ശരി അപ്പ
ക്ഷണിക്കാതിരുന്നിട്ട് കാര്യമില്ല നീ മറന്ന ലിസ്റ്റിലല്ല
ആ ഞാന് എൻ്റെ ഇത് എന്നാണ് ദിവസം ദിവസം എന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പൊ സെയ്റ്റ് ഏത്- ആ ദിവസം കുറച്ച് കുറച്ച് ചെറുതായിട്ട് കുറച്ച് പണികളും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ദിവസം തീരുമാനിച്ചതിനന് ശേഷം എല്ലാർക്കും വിളിക്കാ വിചാരിച്ചിട്ടേ വിളിക്കാതിരുന്നതാ ഞാൻ പിന്നെ ഇനിപ്പോ എനിക്ക് കുറച്ച് ഈ നമ്മള ഇപ്പോ ടേബിള് അതുപോലെ കസേര അതേപോലെ നമ്മളെ കട്ടില ഒക്കെ വാങ്ങാണ്ട് നിനക്ക്റിയോ അതൊക്കെ വാങ്ങാൻ പറ്റിയ ഓൺലൈനായിട്ടൊക്കൊ വാങ്ങാൻ പറ്റും
ആഹ് അതൊക്കെണ്ട് അതൊക്കെ നല്ല നല്ല കുറവില് കിട്ടുന്നുണ്ട്
ആണോ ആഹ് എന്നാൽ ഇയ്യ് ഒന്ന് വാട്സ്ആപ്പിൽ അവരെ നമ്പർ ഇണ്ടെങ്കി
ഓഹ് ശരി ശരി പിന്നെ വീടൊക്കെ നല്ല പിന്നെ അടിപൊളി പിന്നെ പുതിയ പ് പുതിയ രീതിയിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ന്നത് നീ ആദ്യമേ നല്ലൊരു പ്ലാനിങ് ആണല്ലോ നിനക്ക്
ആഹ് വീടൊക്കെ നല്ല എനിക്ക് കഴിയുമ്പോലൊക്കെ ഞാൻ കൊറെയൊക്കെ നേരെ ഇതാക്കിട്ടെ ഉണ്ടാക്കിയിട്ടുള്ളു ഇനി കുറച്ച് പുറത്തെ കുറച്ച് പണികളുണ്ട് നമ്മളെ എന്താണ് പുറത്തെ മുറ്റം ശരിയാക്കണ്ട പണികൾ അത്പോലെ മതില് കെട്ടുക കുറച്ച് പണികളുണ്ട് അത് കൂടെ കഴിഞ്ഞ പിന്നെ നമ്മള് വീട്ടിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പൊ കൊറച്ചൊക്കെ കുടീരിക്കല് ഉണ്ടാകുമ്പോ ആരെങ്കിലും ഇക്ക ഇങ്ങനെ
മ്മ്
സമ്മാനങ്ങളൊക്കെ കൊണ്ടുല്ലോ
അത്ണ്ടാവും അതുണ്ടാവും
അപ്പൊ അതല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ
അതെ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാ ങ്ങിച്ചു വെക്കുക പിന്നെ വീട്ടിൽ കൂടലിന് ഒരുപാട് സാധനങ്ങൾ കിട്ടും പിന്നീട് വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ ഇല്ലാത്തത് അത് നോക്കിട്ട് വാങ്ങാലോ
വാങ്ങാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാ പിന്നെ ഇനിപ്പോ എങ്ങനെ എന്താണ് വീട്ടില് എങ്ങനെലും പരിപാടി ആക്കണില്ല വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ അടുത്ത് ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അപ്പൊ ഓഡിറ്റോ
ആഹ് അതെ അതെ വീട് കാണണ്ട കാണണ്ടവർക്ക് മാത്രം മാത്രം വീട് കണ്ടിട്ട് എന്ത് ചെയ്യാം ഭക്ഷണങ്ങളെല്ലാം അവിടുന്ന് കഴിക്കാലോ അത് നല്ല പരിപാടിയാ
ഇത് ഈ മഴക്കാലമാണ് അപ്പൊ വീട്ടിലാകെ ചെളിയാവും അപ്പൊ അങ്ങനെ ഒന്നും വേണ്ട വിചാരിച്ചിട്ട് രാവിലത്തെ പരിപാടി വീട്ടിലാക്കുക പിന്നെ ഉച്ചക്കുള്ള പരിപാടി നമ്മള് ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ആക്കുക അങ്ങനെ വിചാരിച്ചി ട്ടുള്ളത് നിനക്ക് ഇങ്ങനെ ഫുഡൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടണ ആളുകൾ ആരെങ്കിലും അറിയോ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ആളുകളെ
ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആളുണ്ട് ആഹ് നല്ല രുചിയണെന്നാ പറയുന്നത് കല്യാണത്തിനൊക്കെ പോയിട്ട് കഴിച്ചിട്ടുള്ളതൊക്കെ നല്ലതാ എന്താണെങ്കിലും ഞാ അല്ല നമ്പറും തരാ ഞാനും ഇച്ചും വരുന്നുണ്ട് നമുക്ക് വീട്ടിൽ കൂടലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണല്ലോ
ആഹ് അതെ അതെ അതെ അയ്ന് വരുണ്ടോ രണ്ടാളും കൂടെ വീട്ടിൽ കുട്ടികളെ ആക്കീട്ട് വരുണ്ടോ കുട്ടികളൊക്കെ കുട്ടി ആഹ് അതെ ആയിക്കോട്ടെ പിന്നെ കുട്ടികളെ കൂട്ടി ഇങ്ങാട് എല്ലാരും കൂടെ വരുന്നുണ്ടോ എന്നാ നമ്മക്ക് അപ്പ അതിനെ പറ്റി സംസാരിക്ക ക്ക പിന്നെ ന കുറച്ചൊരു പൈസ കുറവുള്ള ആൾക്കാരെ കിട്ടാണെ
ആഹ് അതെ നമുക്ക് നോക്കാം ഏതാണ് ആരുടെ എടുത്താണ് കുറവുള്ളത് നോക്കാ പിന്നെ നല്ല സാധനങ്ങളും ആവണല്ലോ
ആഹ് അന്വേഷിച്ച് നോക്കണം പിന്നെ നമ്മള് അന്ന് ഇടാനുള്ള ഡ്രസ്സ് ഒക്കെ എല്ലാർക്കും ഒരു പോലത്തെ ഡ്രസ്സ് ക്കെ ഇടാന്ന് വിചാരിക്കുന്നത് അപ്പോ അത് അതൊക്കെ പറ്റിയ അടിക്കാൻ പറ്റിയെ പറ്റിയ ആളുകളെ നിനക്കറിയോ ഞാൻ ഇതിൽ എടുത്തിട്ട്
അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇടിന്നേ ഡ്രസ്സല്ലാം നമുക്ക് ഏത് കളറാണെന്നും അങ്ങനൊക്കെ നമുക്ക് എല്ലാരും കൂടെ കൂടിയിട്ട് ഒന്ന് ആലോചി നമ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി വരുമ്പോഴല്ലേ അങ്ങനെ
ആ ആ അതെ അതെ അങ്ങനെ തന്നെ എപ്പോഴൊ ഒന്നും ഉണ്ടാവൂലല്ലോ എ നിമ്മല്ലല്ല
അതെ ഇനിയിപ്പ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിള്ളാരുടെ കല്യാണ ആയിട്ട് വേണം അതി കൊറെ സമയുണ്ട്
ആഹ അതെ അതെ അതെ അപ്പൊ ഒരുപോലത്തെ ഡ്രസ്സ് ഇടാന്നൊക്കെ വിചാരിക്ക ണം അപ്പൊ നമുക്ക് എല്ലാരും കൂടെ ഒരെപോലെ നല്ല ഡ്രസ്സി നമ്മള് നമ്മള കൂട്ടുകാരത്തിയോട് ചോയിച്ചോക്കാം നിങ്ങടെ പിന്നെ എല്ലാവർക്കും കൂടെ താല്പര്യമുള്ള ഒരു കളറൊക്കെ നമ്മ
അതെ അതെ അതെ മോഡേൺ ഡ്രസ്സ് മോഡൽ പിന്നെ ഇഷ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് തയ്പ്പിക്കാം പക്ഷെ കളർ ഒന്നായിരിക്കാം നമുക്ക്
ആണ് ആ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അതുപോലെ കുട്ടികൾക്കും അതുപോലെ അതുപോലെ ആണുങ്ങൾക്ക് അങ്ങത്തെ ഷർട്ടും മുണ്ടും അങ്ങന ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാന് എങ്ങനെ ആയാലും കഴിയട്ടേ
നല്ല ഭംഗിയുണ്ടാവും നമ്മളെന്താ ഈ ഫോട്ടോ എടുക്കാൻ നമുക്ക് കൂടന്നെ പിന്നെ ഒരുവിധ ആളുകളെല്ലാം വന്ന കഴിഞ്ഞിട്ട് എന്ത ചെയ്യാ നമുക്ക് എന്റെ വീടിന്റെ അവിടെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ പോയിട്ട് ഒത്തിരിയാവുന്നതിന്റെ മുൻപേ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഫോട്ടോ എടുക്കണം
ആ അതെ അതെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ നമ്മള് ഡാമ് പോലെ ചെറിയ ഒരു പ്ലേ സ്ഥലമുണ്ട് അത് നമ്മള് എന്താണ് പുഴ ഒഴുകണ ഭാഗമാണ് അപ്പൊ ആ പുഴ ഒഴുകി ഇങ്ങനെ കുത്തനെ മുകളിന്ന് ഒഴുകി വന്നിട്ട് ഒരു ചെറിയ ചാ താഴത്തക്ക് ചാടുണ്ട് അപ്പൊ ആ ഭാഗത്തും ഡാമ് പോലെ കെട്ടിക്ക പോ ഒരു തല പോല കെട്ടി അപ്പൊ ഇപ്പൊ ഒരു ഡാമ് പോലെതോന്നും നമുക്ക് അവിടൊക്കെ നല്ല നല്ല സ്ഥലമാണ് അപ്പൊ അവിടെക്കെ പോയിരുന്നിട്ട് നമുക്ക് എന്താണ് ഫോട്ടോസൊക്കെ എടുക്കാ
നല്ല ഭംഗിണ്ടാവും
എന്റെ ഭർത്താവിനും കൂട്ടി വായോ ഇങ്ങിട്ട്ച്ചിട്ടൊക്കെ ഇങ്ങിട്ട് നമ്മക്ക്ൊരിക്കട ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് പോയാ മതി രാവിലെ
ഞാൻ വരുന്ന സമയത്ത് വിളിക്ക അപ്പ പിന്നെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചോ
ആഹ അതെ അതെ
വന്നിട്ടുണ്ടാകുമ്പോഴ അതിന്റെ സമയം കൂടെ പോകും
ആഹ് പിന്നെ നമ്മളിപ്പോ ഭക്ഷണത്തിന്റെ കൂടെ എന്താപ്പൊ കൊടുക്ക അ ഐസ്ക്രീമോ അതോ പായസ എന്തൊ
ണൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ പോപ്കോണുണ്ട് ആ അപ്പൊ അതൊരു വെറൈറ്റി ആണ് പോപ്കോൺ ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ നമുക്ക് വെള്ളങ്ങളന്നെ പല ടൈപ്പ് വെള്ളം പിന്നെ ചായ കോഫി അങ്ങനെ ആഹ് ജിലേബിയോ അങ്ങനെയൊക്കെ ഉണ്ട് ഉം
അങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ വെക്കലേ
അതെ നഷ്ടപ്പെട്ട് പോവാത്ത എന്തെങ്കിലും ഒന്ന് വേണം ഈ വരുന്നവർക്ക് മനസ് പറയട്ടെ അപ്പള് ആ ഈ പിള്ളേർക്കൊക്കെ എന്തെങ്കിലൊ ക്കെ ഈ ഐസ്ക്രീം ആണെങ്കിലോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോ ഒരു രസകരായിട്ട്
ആഹ് കഴിക്കല് അതെ അതെ അങ്ങനെയൊക്കെ ഇപ്പൊ അവിടെ മഴയ്ണ്ടോ മഴ മഴയൊരു പ്രശ്നം മഴ പെയ്യോ ന്നാവോ ഇപ്പഴന്നും മഴയില്ല ട്ടോ വെയിലാണ് ആ ഇ ഞ്ഞ്പ്പ
ഇനി നമുക്ക് നല്ല സ്ട്രോങ് മഴയാവുമ്പഴേനും നല്ലൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ട്ട് നമുക്ക് ശരിയാക്കാം ഇപ്പല്ലാം ഏകദേശം ജോലികളെല്ലാം കഴിഞ്ഞല്ലോ ഇനി മുറ്റത്ത്ള്ളതല്ലേ ഒള്ളൂ
ആ മുറ്റത്ത്ള്ളതന്നെള്ളൂ
ഇപ്പൊ പെയിലാകുമ്പഴ് പെട്ടെന്ന് ആക്കാല്ലോ
അതുപോലെ ഈയ് പറഞ്ഞന്നിലേ അന്റെ വീട്ടില് അന്റെ വീട്ടില് കൊറെ ചെട് ചെടി കള്ണ്ട് പറഞ്ഞേര്ന്നിലേ ഇയ്യ് വരുമ്പ ആ ചെടികള്ന്ന് കൊറച്ച് പറിച്ച് കൊണ്ട്രോണ്ടുട്ടോ നിക്ക് ഇവിടെക്കെ എന്റെ മുറ്റത്ത് വെക്കാനാണേ
ഓ നമ്മുടെ ഇൻഡോർ പ്ലാൻ ആണെങ്കിലും മറ്റേതാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ഏ ണ് തെറ്റാണ് എന്താലും നമുക്ക് എന്തെയ്യാ അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്ക പിന്നെ അത് ഫ്രൂ സിൻ്റെ തൈകളുണ്ടല്ലോ ചെറുതാവുമ്പഴേ ഇണ്ടാവുന്നെ ചെറ്താവുമ്പഴേ ഇണ്ടാവുന്ന ഫ്രൂട്‌സില് നമു ആഹ് നമുക്ക് ഒരു സൈഡില് അത് വെച്ചു കൊടുക്കാം അത് ന്ന് പറഞ്ഞാല് നല്ല ഭംഗിയില് ഇണ്ടാവും ചെയ്യ്ണ റംപുട്ടാൻ മറ്റേ ഇത് സപ്പോട്ട അതൊക്കെ ചെറ്താവുമ്പോഴേ നെറയെ ഇണ്ടാവും
ച്ചിരുന്നു അത് ഞാൻ ആദ്യം തന്നെ കൊടുന്നച്ചീര്ന്നു ഇപ്പൊ അത്മ്മെങ്ങനെ കായണ്ടാവലൊടങ്ങീക്ക്ണു ഞാൻ സപ്പോട്ടിം അതുപോലെ മറ്റേ വേറെൊക്കെ ഉണ്ടല്ലോ മൂച്ചി തയ്യൊക്കെ ചെറുത്ണ്ടല്ലോ
ആ അതെ സപ്പോട്ടേല് ഏത് സമയത്തും ഉണ്ടാവുന്ന്യാ
ആ സപ്പോട്ടെക്കെ ലേ
ആ സപ്പോട്ടേന്നൊന്നും മാറുന്ന സമയേ ഇണ്ടാവൂല എപ്പോഴും ഉണ്ടാവും
ആ അങ്ങനൊക്കെ ഓരോന്ന് വാങ്ങണം ഇഞ്ഞ് എല്ലാ ചെടി അതുപോലെ ഇയ്യെവിടുന്നാ ചെടികളൊക്കെ വാങ്ങാറ്
അത് ഇവ്ടെ അടുത്ത്ന്നാണ് അടുത്ത്ന്നാണ് ഞങ്ങള് വരുന്ന സമയത്ത് പിന്നെ നമ്മള് വണ്ടീല് വെക്കാൻ പറ്റുന്ന മാക്സിമം വെച്ചിട്ട് കൊണ്ടുവരാം അത് വീട്ട് കൂടലാവുമ്പത്തിന് നീ എ ന്തെയ്യാവെള്ളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് റ്റാക്കി വെക്ക വീട്ടില് കൂടുന്ന സമയത്ത് നമുക്ക് ഇൻഡോർ പ്ലാന് അവിടെവിടെക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോ ഒരു ഭംഗിയാണല്ലോ
ആ ആ അതേ ഉള്ളിലൊക്കെ നമ്മുക്ക് ഈ കോണിടെ അവിടെ അത് പോലെഈ ഭാഷ് വൈസിന്റെ അവിടെ അങ്ങനൊക്കെ വെക്കുമ്പോ ഒരു രസാണ്
അത് എടക്കെടുത്തിട്ട് എന്തയ്യാ ഒന്ന് സൂര്യപ്രകാശം കൊള്ളിച്ചിട്ട്
അവിടെത്തെന്നെ വെച്ചാ മതി ആ ശരിയാ നിനക്ക് ചെടികളോട് വല്ലാതെ ഇഷ്ടാണല്ലോ ലേ എന്റെ വീട്ടില് നല്ല ചെടിക നീ ചെടികൾ ഞാൻ ആ ഞാൻ ഏ അന്ന് ഞാ ഇപ്പൊ വീട് ഏ പണി തുടങ്ങിയപ്പോ ഞാൻ കര്തിയിരുന്നു അന്നോട് പറയണം അന്റെ വീട്ടിലില്ലേ ചെടികളൊക്കെ ഉണ്ടെങ്കി കൊണ്ടുവരണം പറയണം എന്നൊക്കെ ആയതിന് കെര്തിയത്.
അതെ അതെ ചെടികള് നമുക്ക് ഇഷ്ടാണല്ലോ ഈ അപ്പൊഴ് ആദ്യം നമുക്ക് പൂക്കളായിരുന്നു ചെറിയ ചെറിയ പൂക്കളൊക്കെ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്രെൻഡൊക്കെ മാറി ഇന്റോ
ആ ഇപ്പൊ പിന്നെ ആ അതെ അതെ ഇപ്പൊ പൂക്കളുള്ള ചെടികളൊന്നും ഇല്ല. ഇപ്പൊ ഈ ഇൻഡോർ പ്ലാന്റ് ഇപ്പൊ വീടിനകത്താ ചെടികള്.
അതെ അതെ
ആ ഇപ്പൊ പുറത്തുള്ള ചെടികളൊക്കെ കുറവാ ഇപ്പൊ പുറത്ത്കൂട അവരുടെ ഒക്കെ എന്താ കാണ്ന്നേ ഇങ്ങൻതന്നെ പഴങ്ങളൊക്കെ പഴങ്ങളൊക്കെ തൈകൾ ഉണ്ടാവൂലെ അ കൊടന്ന് വെ ക്ക. ചക്കഒക്കെ ഇണ്ടല്ലോ അന്റെ വീട്ടിലുണ്ടാ ചക്ക? ആ ചെറിയ തൈ ച
നമ്മൾ ഇൻഡോറന്നെയാണെങ്കിൽ നമ്മള് വെള്ളച്ചട്ടിയാണ് വെക്കുന്നെ
ആ ആ
ആ വെള്ള ചട്ടി വെച്ചിട്ട്. ആ അത് നല്ല ഭംഗിയാണല്ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഭംഗിയാണ്.
അത് കാണൻനല്ല ഇത്ണ്ടാവും.
അതെ, എന്നാല് ഞാൻ വിളിക്കാ ട്ടോ
ആഹ് ആയിക്കോട്ടെ എന്നിറ്റ് എന്താണ് എങ്ങനെ ആയാലും വയോ ട്ടോ
ഓ ഇൻ ഷാ അല്ലാഹ് ഇൻ ഷാ അല്ലാഹ്
ആഹ് ഇജ്ഞ്ഞു ഇജ്ജിഞ്ഞു വേറെ ദിവസം ഞ്ഞു ഒന്നും കൂടി വിളിക്കെണ്ടുലെ ണ്ടഞാൻ അങ്ങട്ട് വിളിക്കണ്ട് ട്ടോ ആഹ് ആഹ് പിന്നെ വേറെ കൊയപോന്നും ഇല്ലല്ലോ ആഹ് സുഖ സുഖംതന്നെല്ലേ വേറെ കുട്ടി കുടിൽ കുടീലും പെരേലും കുട്ടിയാൾക്കൊന്നും കൊ
ഇല്ല കുഴപ്പൊന്നും
ആ എന്ന ആയിക്കോട്ടെ. എന്നാ ശരി ട്ടോ, എൻ എന്നാ ഇജ്ജ് വൈ വൈന്നേരത്തേക്കുള്ള ഭക്ഷ ണൊക്കെ ഇണ്ടാക്കിക്കോ ന്ന ആയിക്കോട്ടെ ന്ന ശെരി
ആആ ശരി